കേൾക്കണ് ണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്.
ക്കെന്റ വിശേഷം.
എന്തൊക്കെയാ വിശേഷം അങ്ങനെ പോന്നു സുഖായിട്ട് പോന്നു. ച ഇല്ല കുട്ടികളിപ്പോ വന്നിട്ടേ ഉള്ളൂ
ആ അപ്പൊ എന്താ നേര വയ്ക്കോ വരാൻ
ഓര് പിന്നെ ആ വൈകിട്ട് കുറച്ച് ദൂരണ്ട് സ്കൂള് അപ്പൊ അങ്ങനെ കുറച്ചു നേരം വൈകും ചായയ ഒക്കെ കുടിച്ചോ
ഇല്ല ഇല്ല ചായ കുൊടിക്കണ പരിപാടി ഇല്ല എപ്പോഴെങ്കിലുംഒക്കെ ഉള്ളു കടി ഉന്തെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളു
കടി ഉണ്ടെങ്കില് ആ ശെരി കുട്ടികൾ സ്കൂൾ വിട്ടു വന്നോ
ഇല്ല എനിക്കൊരു മോനേ ഉള്ളൂ രണ്ടര വയസ്സായിട്ടോുള്ളു
ആണോ ആ
ആഹ നിങ്ങക്ക് എത്രകുട്ടി ളാ
മൂന്നാളുണ്ട് മൂത്ത മോൻ ആ മ മൂത്ത മോന് മൂന്ന് പ്ലസ് ടു
ആഹ
രണ്ടാമത്തെ മോൻ എട്ട് മൂന്നാമത്തത് മോളാണ് ഓൾ ആറിില് ഒര് ക്ക് ഇത് കഴിഞ്ഞിട്ട് വേണോ അത് ട്യൂഷൻ ഉണ്ട്ോ അവർക്ക് പ്പ ഇന പോവാാന ചിലപ്പോ ഒരു കടന്ന് പിന്നെ എന്തെിലുമൊക്കെ തിന്നിട്ട് ചിലപ്പോ ആ നേരെ ട്യൂഷന് പോയിട്ടാ വരി എന്ന അങ്ങനെ വരാന്നന്നെ വല്ിയോന് വന്നിണ്ട് ഇപ്പോൊ മൂന്നാള് മൂന്ന് വീട്ട വീട്ടിൽ ഇന്ന് പഴംപൊരി ഉണ്ടായിന് രാവില ഇതാക്കി ന്റെ മാവിന്റെ കുറച്ച് അപ്പൊ അത് ഇണ്ടാക്കി ഓർക്ക എപ്പഴും പിന്നെ എണ്ണക്കടിയാ ഭയങ്കര ഇഷ്ടമായി ഞ എണ്ണക്കടി എണ്ണക്കടിന്ന് ഇങ്ങനെ പറയുന്നു ചില എപ്പോഴൊക്കെ ഉണ്ടാക്കും ചെില ഉണ്ടാക്കുംന്നറ്റ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇഡ്ലിന്റെ മാവോ അതെങ്കിലെ ഉണ്ടാവും അപ്പൊ അത് ചിലപ്പോ ഇത്തിൽ തട്ടൽ ഒിച്ചിട്ടോ എന്തേലൊക്കെ കാട്ടി കൂട്ടും ഉ ഉ ശരി ഉ മഴണ്ട് ഇന്ന് മഴണ്ട് മഴ ഇല്ലായിുന്നോ വെയില് ഇതൊക്കെ ആയിട്ട് അങ്ങനെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു ഇന്ന് ഇപ്പോൊ രാവിലെ തൊട്ടേ ഇങ്ങനെ ആ മഴ
അങ്ങനെ വല്ലാത അങ്ങട്ട് കിട്ടീട്ടൊന്നുമല്ലോ ഇന്ന് ഇ ജസ്റ്റ് ഇങ്ങനെ ചാറി കൊണ്ടേ
ആഹ് ഇന്ന് ആഹ് ഇന്ന്ഇവടി അതന്നെ
അല്ലാതായിട്ടില്ല ഉ എന്നിട്ട് ഹസ്ബൻഡ ഒക്കെ എന്തെയാണ്
ഹസ്ബൻഡ പിന്നെ നമുക്കിവിടെ ഒരു ഹോസ്പിറ്റല ഉണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന
ആ
ഓഫീസ് വർത്താനെ ഇ ർഡിയോളജീന്റെ ഒരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ അപ്പൊ അവിടെ വർക്ക് ചെയ്യാ ഉ നിന്റെ ഹസ്ബൻഡോ
ഇൺഡേ ഹസ്ബൻഡ് ബാർബറാ
ആഹ ആഹ
മാർദർ ഫാമില
മല്യാണിലേ നമ്മള നമുക്ക ഇണ്ട് ഇവിടെ അലാസിൽ ഉണ്ട്
ആ
ഒരിത് മറ്റേ പിന്നെ മൊത്ത ഇതിലെആണുങ്ങൾ ഇതൊക്കെ ചെയ് കൊടുക്കുന്നെ എങ്ങനെ കല്യാണ വർക്കോ അങ്ങനെയൊക്കെ ചെയ്യ
ഏ ഇല്ല ഇല്ല
ഉ ആ ഇവര് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവര് സ്വന്തം കടൊക്കെ ഇട്ടിട്ട് ഉ ചെയ്യുന്നു ഇപ്പൊ ആണുങ്ങൾക്ക് ഉണ്ടല്ലോ ബ്യൂട്ടീഷ്യൻ ഒക്കെ ഹെ ഹെ ഓരിക്കും ആ ബ്യൂട്ടീഷന്
അങ്ങനൊക്കള്ളൂ ചെയ്തൊടുക്കു അല്ലാതെ ചെയ്തൊടുക്കന്നില്ല
ഇപ്പൊ നമ്മൾ മുടി വെട്ടാൻ പോയാൽ തന്നെ ഒരു ഒരു ഫേഷ്യല് ചെയ്യൂലേ ഒരു ചിലവ
ഇണ്ട് തോന്ന്ണ് ഇണ്ട് തോന്ന്ണ് സ്ക്രബ് എന്തൊക്കെയോ ഉണ്ട്
അങ്ങനെ എന്തൊക്കെയോ ഇണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല മോനോ മോനെന്താക്കാ
ഓന് ഓന്റെ മൂത്ത മോനാണ് ഓന്റെ മൂത്താപ്പാന്റെ കൂടെ ഓന് വണ്ടിമ്മ പോവ്വാ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ വണ്ടിമലാണ്ട് പോയിക്ക്ണ് ഓ നായിപ്പം ഇപ്പ പനിയൊക്കെയായേനി ഇപ്പൊ പനിയൊക്കെ മാറിയപ്പം മാപ്പ് ഇങ്ങനെ കൊണ്ടോയിട്ടില്ലേനി ഇപ്പൊ പനി മാറിയപ്പം ഓന് പോണം
അഹാ അത് ശരി ഉം ഇപ്പത്തെ കുട്ട്യാക്കൊക്കെ വണ്ടി ആയാ മതിയല്ലൊ ല്ലേ
ആഹ് അതന്നേണ് അതാണെങ്കി ചെറുപ്പത്തിൽ തെണ്ണൂറ് കഴിഞ്ഞു വന്ന മുതലേ മുത്താപ്പ ഇങ്ങനെ വണ്ടിമ്മ കൊണ്ട് പോവും ണ്ടോവും അപ്പോഴ് ശേ ശീലായോര്
ശെരി ആഹ്
എപ്പ ഈ മുത്തപ്പ ആഹ് ഞങ്ങളവ്‌ടെ തറവാട്
അത് ശരി പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ ഇവിടെ പിന്നെ പിന്നെ ഉപ്പയും ഉമ്മയുണ്ട് ഒര് ഒര് ഉപ്പയും ഉമ്മയും അനിയനും ഹസ്ബന്റിന് ഒരു അനിയൻ ഇണ്ട് പിന്നെ അനിയന് കല്യാണം കഴിച്ച് ഓന് മൂന്ന് കുട്ടികള്ണ്ട് ഞമ്മക്ക് മൂന്ന് ഞങ്ങള് മൂന്നാള്ണ്ട് ഞങ്ങക്ക് മൂന്നാള്ണ്ട് ഉമ്മിം ഉ പ്പിം മരിച്ച് ഉപ്പ മരിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞ ആഴ്ച ആയിരുന്നു ആണ്ട് രണ്ടാമത്തെ ആണ്ട് ഉമ്മ മരിച്ചിട്ട് ഒമ്പത് വർ ഷായി
ഉ ഓല്ന്നട്ട് ഇങ്ങളെ കൂടെ
ഇല്ല ഓര് വേറെ തന്നേണ് താമസൊക്കെ ഓര് നമുക്ക് തറവാട്ണ്ടായിരുന്നു തറവാട് കൊർച്ച് ഒരു ഉയരത്തിലൊ ക്കേനി അങ്ങട്ട് വണ്ടിയൊന്നും ക്കെ വണ്ടി ഒന്നുംപോകുലായിരുന്നു ആദ്യം ഇപ്പോഴൊന്നും അല്ല കൊറേ മുന്നെ അപ്പൊ പിന്നെ ഞങ്ങള് അവിടന്ന് ഇങ്ങോട്ട് ഒരു സ്ഥലവും വീടൊക്കെ എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് മാറി അവിട്ന്നൊരു കിലോമീറ്റർ അനിയനും പോന്ന് പിന്നെ ഇപ്പ തറവാട്ടില് വാടകക്ക് കൊടുത്ത്ക്ക്ണ്ട് അത്
ആ അങ്ങനെ ഉം കുന്നമ്മലേർക്കും ല്ലേ കുന്നായിട്ടാ
എങ്ങനെ
കുന്നായി
കുന്നായി ട്ടാണ് ഞങ്ങള് വരുമ്പോ അവിടെ ഒരു ഓ വല്ല്യ കുന്നൊന്നുല്ല്യ ഇന്നാലും ഈ റിസോർട്ടിനൊക്കെ പറ്റുന്ന സ്ഥലാ അങ്ങനെള്ള സ്ഥലാ
ആ
വീടാളൊക്കെണ്ട് ഇഷ്ടം പോലെ വീടാളും ആൾക്കാ രൊക്കെണ്ട് ഇപ്പൊ അവിട്ത്തേക്കൊക്കെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഇഷ്ടം പോലെ പിന്നെ ടാറിങ്ങ് ആയി വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഞങ്ങള് പിന്നെ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഉമ്മയും ഞങ്ങളും എല്ലാരും ഞങ്ങള് ഇങ്ങോട്ടേക്ക് മാറി ആടപ്പം കല്യാണം കഴിഞ്ഞിട്ടിപ്പോ ഇരുപത്തൊന്ന് വർഷായി ഈ മാസം ഇരുപത്തിനാല് വന്നാല് ഇരുപത്തൊന്ന് വർഷം പൂർത്തിയായി.
ക്കെണ്ട് ഇങ്ങളെ
വീട്ടില് ഉപ്പണ്ട് ഉമ്മണ്ട് മൂന്ന് ആങ്ങളാരുണ്ട് എല്ലാരും പെണ്ണൊ ക്കെ കെട്ടി എല്ലാർക്കും ഓരോരോ കുട്ടികള്ണ്ട് എന്റെ നേരെ താഴെയാണ് മൂന്നാളും
ഏ ഇങ്ങളാ വൽത് ലെ
വൽതൊരാള് ഡൽഹിയില് വർക്ക് ചെയ്യാ അവന് പിന്നെ ഏ ഇതെന്താണ് എ എന്തൊക്കെ ഫോട്ടോസൊക്കെ എടുക്കൂല ഇങ്ങനെ കല്യാണ വർക്കുകളൊക്കെ എക്ക ന്ന അത് അതിന്റെ അങ്ങനെ ഒരാള് ആപ്പിളായിട്ട് മദ്രസില് ഉസ്താതായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഒരാള് ഓട്ടോ ഒക്കെ ഓടിക്കും ഒരാക്ക് രണ്ടാക്ക് ഓരോരാ പെൺകുട്ടിളും മൂത്താക്ക എന്റെ നേരെ താഴെള്ളാങ്ങൊക്കെ ഒരാണുണ്ട് ആ ഓ ഓന്റെ ക കല്യാണം കഴിഞ്ഞ ഓന് വൈഫിന് ജോലിണ്ട് ഉം ഹോസ്പിറ്റല ഒരു വർക്ക്‌ ജോലി ഉണ്ട് അവൾ അക്കൗണ്ടന്റ് ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് മറ്റവരൊക്കെ വീട്ടിലിരിക്കുന്നു തന്നെ ഉപ്പണ്ട് ഉമ്മണ്ട് അങ്ങനെ പോന്നു ഇല്ല ഒന്നും ചെയ്യുന്നില്ല
ആ
തയ്ക്ക തയ്യൽ ഇണ്ടായിന്നോ
ആ അടിക്കാ നല്ല അറിയോ
കൊഴപ്പല്ലാണ്ട് അയിനത്രൊന്നും അറിയന്നില്ല ജ പുറത്തുന്ന് എടു കാക്കെ ചെയ്യും നൈറ്റി എടുക്കും നെയറ്റ ആണ് കാര്യമായിട്ട് നല്ലണ്ണ നൈറ്ററ്റ് ഏത് മോഡലും വെട്ടി തൈക്കും
ഏഹ്
അങ്ങനെ അപ്പൊ പിന്നെ മിഷ മിഷീമല ഒന്ന അങ്ങനെ ഇരിക്കാനും ചെയുന്നില്ല കൊറ പണി എടുത്തത് ഇപ്പ ഭയങ്കര ഊരവേദനൊക്കെ അപ്പൊ പിന്നെ എന്താന്ന് അറിയില്ല നാങ് അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് തയ്ച്ചിട്ടാണോ എന്താ അ
ഉം അന്നേ എക്സറേന്തെലൊക്കെ എടു
അനത്ത് നോക്കീനോ അലൊന്നും കൊഴപ്പില്ല പിന്നെ പ്രഷർ ഒറ്റ ലോ ആയി പോവുക പ്രഷർ കുറവ കുറവാണ് ഇണ്ടക എപ്പോഴും നീന്റെ ഇടക്ക് എന്നിട്ട് കഴിഞ്ഞ ആഴ്ച കൊണ്ടോയി കാണിച്ച്
ഉം ഉം
ക്യോ ഓരോ രെ
പ്രഗ്നൻസിയിലൊക്കെ ഇണ്ടായിനോ
ആ ആ പ്രഷർ പറ്റ ല്ലോ കൊറവ് കൂടെ ഇല്ല എപ്പോഴും കുറവാ ഇണ്ടാവാ ആ കൂടുതലില്ലേ കൂടുതലായി കഴിഞ്ഞാല് മന്നെ ഉപ്പിട്ട് കൊടുക്കാണെന്ന ഇങ്ങനെ ശ്രദ്ധിച്ചാല പെട്ടെന്ന് ലോ നോർമൽ ആകന്നൊക്കെ പറയുന്ന കേക്ക
ആഹ
ഇതെന്താ പറ്റുന്നില്ല എഴുപതൊക്കെ ആയി പോവ അതന്നെ കൂടിയാലും കുറഞ്ഞാലൊക്കെ പ്രശ്നം അങ്ങെ ലക്ഷണം ഒരേ പോലെ തന്നെയാന്ന് പറയുന്നുണ്ട്
ഉ ഉ ഉം തലവേദര ഉണ്ടാവും തലകറക്കുണ്ടാവും
കൂടാണോ കൊറയാണോന്ന് നമ്മുക്ക്റിയ തിരിച്ചറിയാൻ കഴിൂലന്ന് ഈ കാന്താരിമുളക് വായിലിട്ടാല് കൂട കഴിഞ്ഞാല് വായിലിട്ട് ചതച്ചാലല് നമുക്ക് രുവ് ഉണ്ടാവലോല്ലോ അങ്ങനെ പറയുന്നേക്കാം ഉ കൂടുതലുള്ള സമയത്ത് ആ എറെ ആൽവാസി ചി്ോട് അങ്ങനെ പറയുന്നതൊക്കെന്നിട്ട് ചെയ്ത് നോക്കുന്നതാണ് വവേ ഉണ്ടാവില്ലോ ഒരു ഇതും ഉണ്ടാവില്ലോ നമുക്ക്
ഉം എനിക്ക് നല്ല ചില സമയത്ത് ഇങ്ങനെ ഒരു നാമ എതൊക്കെയോ തരി അപ്പം ഭയങ്കര ചീളം അങ്ങനെ തള നമ്മളെ ശരീരംങ്ങ
ആഹ അതന്നെ അത തന്നെ ഓ ഇത്ര ചെറുപ്പ
ഒന്നിന്റെ ഒരു ഉം പക്ഷെ ഡെലിവറി കഴിഞ്ഞതിനന് ശേഷം അങ്ങനെ വല്ലാന്നുണ്ടായില്ല ഒന്ന് രണ്ട പ്രാവശ്യം ഒക്കെ കൂടി പിന്നെ അങ്ങനണ്ട് നോർമല് പിന്നെങ്ങനെ തലവേദനൊക്കെ വരുമ്പോളേ അ കൂടുതലാവും അങ്ങനെ ഉറക്കം കിട്ടാതെ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഭക്ഷണക്രമം ത റ്റിയാലൊക്കെ ഉണ്ടാവും തലേദന എപ്പഴൊക്കെ ഇങ്ങനെ കൊടുക്കും പറ്റൂല ഉം ഉം അ പറ്റൂല കൊറച്ച് രണ്ട് മണിക്കൂറൊക്കെ മാര ആ്ക്ക് എന്റെ വീട്ടിലിപ്പ മ്മ രണ്ട് താത്താരുണ്ട്
ആഹ
അ ചേറത്
ആഹ ശരി ആഹ
രണ്ടാക്കൂരുണ്ട് കുട്ടികളുണ്ട്
ആഹ ശരി ആഹ
മ
ആഹ
വേറെ എന്തൊക്ക
വേറെ എന്താ അങ്ങനെ
അസ് നാട്ടില ആ നാട്ട
ആ് ഇവിടെ നാട്ടിൽ തന്നെ നാട്ട ണ്ട് ഉ ഗൾഫിൽയി കുറെേ മുന്നേ പോയിരുന്നുന്നെ കല്യാണം കഴിച്ച ഉടനെയൊക്കെ കഴ പിന്നെ അങ്ങനെ ഇവിടെത്തന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ പിന്നെ പോലെ തന്നെ ഓരോരോ പണികളൊക്കെടുത്ത് അങ്ങനെ
ആ ആ മാക്കൊക്കന്നിട്ട് ബ്രാ ഉണ്ടേനോ
ഉമ്മാക്ക് പ്രായം ഉ ഇവിടത്തെ ഉമ്മാക്ക് കുറച്ച് പ്രായംുണ്ട് ഉമ്മാരിക്ക ുമ്പോ പത്ത് എഴുത്തി മൂന്ന് വയ അത്രേള്ളൂ ആ ഹസ്ബൻഡ് ഇത് മാപ്പിള ഉണ്ടായത് കൊറ ടൈം പിടിച്ചിട്ടാണ് പത്ത് ആ പത്ത് കൊല്ലേറ്റായിുണ്ടോ ആ പ്രേക മരുന്നൊക്കെ കുറിച്ചിട്ട അപ്പ ഉ്മാക്ക കുറച്ച് പ്രായ ഉണ്ട് പാപ്പാക്കക്കും ഉണ്ട് അ അ തന്നെ വാപ്പ പിന്നെ ഒരു രണ്ട് പെണ്ണുങ്ങളാ വാപ്പക്ക്
പി അത് ക്കറിയനോ